ഹലോ ആ ഉണ്ട് ഉണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
ഉം നല്ല വിശേഷം എന്താ അവിടെ
ഇവിടെ നല്ല വിശേഷം ഇപ്പ മഴയില്ല മഴ ഇങ്ങനെ മൂടി ഇങ്ങനെ നിക്ക് രാവിലെയൊക്കെ നല്ല മഴേനി
ആഹ് ഇവിടെ ഇവിടെപ്പോഴും ഉണ്ട് മഴ ഉം ഉച്ചക്ക് ശേഷം തുടങ്ങിയതാ ആഹ്
ഉച്ചക്ക് നല്ല മഴ ഇണ്ടായിനി ഇപ്പൊ ഇല്ല മഴ പിന്നെ മഴാണോ വെയിലാണോന്നും ശ്രദ്ധിക്കൂല നമ്മള ഇങ്ങനെ ഔത്ക്കി ല്ലേ മഴ പെയ്യുമ്പോ അങ്ങനെ പെയ്യും
മഴ പെയ്യുമ്പോ പൊതച്ച് മൂടി കടക്കാ
ആ ഇവിടെങ്ങനെ കടക്ക ബെഡ്ല് അപ്പൊ അങ്ങനെ ഫ്രീ ആയി ഇരുന്നപ്പളേ
ആഹ് ഞാൻ വർക്കൊന്നുംല്ല ഇപ്പൊ എന്റെ ഡിഗ്രി പ്രാവശ്യം കഴിഞ്ഞു വർഷം ആഹ അത് ശരിയാ ഉം
പിന്നെന്താ മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് ചായൊക്കെ കുടിച്ച് പഠിക്കആണോ
എന്റെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല
ഏ മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലേ പഠിച്ചോണ്ട്ക്കാ
ഇപ്രാവശ്യം ഡിഗ്രി കഴിഞ്ഞു ഈ വർഷം
ആ അത്രായിട്ടൊള്ളൂല്ലേ.
ആഹ് ഇങ്ങളെ.
എ ഡിഗ്രി ഏത് ഇതാ പഠിക്കുന്ന
ഞാൻ ഹിസ്റ്ററിയായിരുന്നു
ആ അതാണ്ല്ലേ
ആഹ ഇങ്ങളെന്താ ചെയ്യുന്നത്
ഞാൻ ഇൻക്ക് അഞ്ചു മക്കളുണ്ടെടീ
അള്ളാ
രണ് മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷാരുന്നു രണ്ടു മക്കള കല്യാണം കഴിഞ്ഞത് ഉം രണ്ട മൂന്നാമത് ത്തെ മകള് പത്താം ക്ലാസ്സിലാണ്, പിന്നെ എട്ടില്, പിന്നെ രണ്ടാക്ലാസ്സിലാണ്.
പഷേ എയ്ജ് കേട്ടാ അത്ര ത് തോന്ന്ണില്ല ഐ വ. ത്താനം കേട്ടാത്രെ ഏജ് തോന്നണില്ല ആഹ്.
കണ്ടാലും പറയൊങ്ങനെ അത്രൊന്നും പ്രായം തോന്നൂല ന്നൊക്കെ പറയും.
സന്തൂർ മമ്മ്യാണോ?
സന്തൂർമമ്മ്യാണറീല എല്ലാരും പറയും എവ്ടുക്ക് പോയാലും. പറയു ആ രണ്ട് മരുമക്കള്ണ്ട്ന്ന് ആരും പറയൂലട്ടോ ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ടുള്ളൂന്നറിം.
ആഹ് എന്തേലും വർക്കെന്തേലും ചെയ്തീന്നോ.
ഒരു വർക്കൂല്ല്യ വീട്ടിലിതാ ഹൗസ് വൈഫ്താ പാത്രംമോറാ. അടിചേരാ, തൊടക്ക, തിര്മ്പ, അതൊക്കെ തന്നെ പണി.
ഉ എല്ല നെ പൊറത്ക്കൊക്കെ പോവാറില്ലേ ട്രിപ്പൊക്കെ.
ഇല്ല ല്ലെ അത് രാവിലെ തൊട്ട്ള്ളെ വൈകുന്നേരം വരെള്ള ജോല്യല്ലേ.
ആ തോണാല്ലേ തോണല്ലേ.
എങ്ങനെ.
ഇപ്പൊ തൊണല്ലേ?
മക്കള്ണ്ട് അറഞ്ഞിട്ട് കാര്യല്ല, മക്കളൊക്കെ പോയി. മക്കളെ രണ്ടാള, ആയത് രണ്ടാളെ കല്യാണം കഴിഞ്ഞു. ഏഹ്! പിന്നെ, മക്കള് ഇട്ത്തെരൊക്കെ ചെയ്യൂട്ടോ. പക്ഷെ, അവർക്ക് സമയല്ല. എട്ടരാ വുമ്പോത്തിന്, എട്ട് മണ്യാവുമ്പോത്തിന് ട്യൂഷന് ബസ് ഇതില് പോവുമ്പം, അതില് പോയിട്ട് എട്ടേക്കാല ട്യൂഷനിടും. പിന്നെ, മറ്റോൽക്ക് മദ്രസ്ട്ട് വന്നിട്ട് പിന്നെ, എഴുതാനൊക്കെ ഒരുപാട് ണ്ടാവും. പിന്നെ അമ്മളെ, അ., മറ്റത് ചെറ്തല്ലേ!.
ഉം
പിന്നെ അവരോട്ങ്ങനെ പറയണം, അടിച്വാരി. അടിച്ചുവാരി, പിന്നെ അത് പറയാനാവൂല. ഇട്ക്കാണെങ്കി ഇട് ത്തോട്ടെ, ഒഴിവുള്ള ദിവസങ്ങളിലേക്ക് പിന്നെ ഒന്നും നോക്കൂല. വേണങ്കി ഇട്ത്തോട്ടെ വിജാരിച്ചും, പിന്നെ ഒഴിവില്ലാത്ത ദിവസം പിന്നെ ഓരോട് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ! പിന്നെ അമ്മള്
ഉം. ഓൾറെഡി സ്കൂള് പോയിന്റെ ആ ഒര് തൽ, ഇതും ക്ഷീണോം.
അതാണ്.
എന്തേലും ട്രിപ്പൊക്കെ പോകാറുണ്ടോ? ആഹ്, ആഹ്. ട്രിപ്പൊക്കെ പോകാറ്ണ്ടോ?
ട്രിപ്പൊന്നും പോവാറില്ല. ഒടുക്കും പോവലില്ല. ഇവിടെ ഇണ്ട്, വീ ഇല്ല പറഞ്ഞില്ലേ. ! ഇവടെ ഇവടത്തെ പണി എട്ത്ത് ഇവടെങ്ങനെ ങ്ങനെ ണ്ടാകുകത്ത്. ഇപ്പൊക്കെ, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞൽ ഓരൊക്കെ അവരെ കൂടെ ഒക്കെ ടൂറൊക്കെ പോയിട്ട്ണ്ടെയ്നിം. ഞങ്ങള് ചെറുതായിട്ടൊക്കെങ്ങനെ ബീച്ചിലോട്ടൊക്കെ, അങ്ങനൊക്കെ പോവാന്നല്ലാതെ, എവിടെട്ടും പോയിട്ടൊന്നും എവിടേം നിന്നിട്ടൊന്നുല്ല.
ആഹ്. ബീച്ചടിപൊളിയല്ലേ? ക്ക്ല്ലഷ്ടാട്ടോ ബീച്ച് പോണത്.
ആഹ്. ബീച്ച്, ന്റെ വല്യേ മകള് എപ്പഴും പോവും ബീച്ചിക്ക്, അപ്പൊന്റെ രണ്ടാമത്തെ മോളറിം ഇജവടെ സ്ഥലം മങ്ങീണോ? ബീച്ചിലോയ്ച്ചും.
ആഹ്, ബീച്ച് കാണുമ്പോരു സമാധാനം ക്കെ ഫീലാ.
ആഹ്. ബീച്ച്ക്കേ പോവുള്ളൂ. വേറോട്ക്കും പോവൂല. അനങ്യ അമ്മള് ബീച് പോവാറിം. ബീച്ചിന്റെ അടുത്തൊന്നുംല്ല. ഇവ്ട്ന്ന് ഒരുപാട് പോവാനുണ്ട്. ന്നാലും, ബീച്ച് പോവാറിം. ഓലെ ഫ്രണ്ടിന്റെ, ഫ്രണ്ട് ണ്ടാളൊക്കെ അവിടെ പോയിട്ട് പലതും കഴിക്കല്ല്. അവിടെ ഒരോന്ന് ണ്ടാവൊല്ലോ ബീച്ചില്. അതൊക്കെ കഴിച്ച് ങ്ങനെ നടക്കാൻ വേണ്ടീട്ടേയ്
ഐസ് ഒർ, ചൊർട്ടിയൊക്കെ, അതക്കെ നല്ല രസാ
ആഹ് അതൊക്കെണ്ടാവും. വീട്ടിലാരൊക്കെള്ളത്?
ഞാനും പാരന്റ്സും. ഞാൻ ഒറ്റ മകളാ.
ഒരു മകളൊള്ളൂ? സ്വന്തം വീടാണോ?
ആഹ്, ആഹ്. അതെ, അതെ.
ഇപ്പാക്കെന്താ ജോലി?
ടാപ്പിങ്.
ടാപ്പിങ്, ആഹ്.
ആഹ്
ഇപ്പൊ ടാപ്പിങ് ഇല്ലല്ലോ?
ഇല്ല. പ്പൊ അങ്ങനെ വർക്കില്ല.
വർക്കില്ലാ? ഇഞമ്മക്കെറ്റെ ആ, ജോലി ണ്ടോ? ഇമ്മാക്കെത്തെ ജോലിണ്ടോ?
ഇല്ലല്ല, ഹൗസ് വൈഫാണ്.
ഹൗസ് വൈഫ് ആണ്ല്ലേ?
ആമ് ഉം, ഹം. ആഹ്, അതെ, അതെ. ഉം. ഇങ്ങള് പിന്നെ വെക്ക്ണ സ്പെഷ്യൽ ഫുഡ് എന്താ?
ഇന്ന് സ്പെഷ്യലായിട്ട് ഫുഡ് ഒന്നും ഇല്ല. ഇന്ന് സാധാ ഫുഡ് കറി ഇന്നൊരുപാട് ജോലി തെര്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. രാവിലെ മക്കൾക്ക് കൊണ്ടോവാനൊക്കെ ണ്ടാക്കി. അവര് പോയി. പിന്നെ, അത് മതി. പിന്നെ ഹസ്ബൻറ് ഉണ്ട്ട്ടോ പിന്നെ ഉച്ചക്ക് മീൻ കൊണ്ടന്ന് പയറ് കൊണ്ടന്ന് കറയൊക്കെ രാവിലെ ഞാൻ ഉരുളങ്കങ് ബാജി ഉണ്ടാക്കീന പിന്നെന്ത് ചപ്പാത്തിക്ക് ആ ബജിയും ചപ്പാത്തി ഉണ്ട പി കറി ഉണ്ടാക്കാ എന്റെ സ്പരിമന നിർബന്ധംന്നില്ലേ കറിയൊന്നും അതിനെന്തെങ്കിലും ചമ്മന്തിയാണ തേങ്ങാ ചമ്മന്തി ആയിണ്ടെങ്കിൽ നല്ല ഇഷ്ടാ
ഉം എനിക്കും നല്ല ഇഷ്ട അത്ണ്ടെ കൊറ ചോറ് പോകും
അപ്പ പിന്നെ ചമ്മന്തി ഒക്കെ ഉണ്ടായപ്പോ പിന്ന ഞാൻ കറി ഉണ്ടാക്കാൻന്നില്ല കറി ഉണ്ടാക്കണെൾെ ഒരുപാട്ണിയല്ലേ പിന്നെ ആര പേടിച്ചാനൊന്നും ഇല്ലല്ലോ നമുക്ക് സ്വന്തംമ നമ്മുക്ക് മാണേങ്കിൽ ഇ ഉണ്ടാക്കാ
ആ പുറത്തു പോയി
അപ്പൊ പിന്നെ ഞാന് എങ്ങനെയ
പുറത്ത് പോയി ഫുഡ് കഴിക്കാറില്ലേ സ്പെഷ്യൽ ആയിട്ടൊക്കെ
കേക്കാറുണ്ട് വൈകുന്നേരം രാത്രികളിലൊക്കെ മരുമക്കൾ വരും മരുമോൻ വരും രണ്ടാമത്തെ മരുമോൻ ഇവിടെ നാട്ടിലുണ്ടെയ് ഒരു വണ്ടി കൊണ്ടൊക്കെ വര മോളൊക്കെ പെട്ടെന്ന് അവര് വന്നിട്ടേ കാരം മാറ്റിക്കൊളി പോവാന്നൊക്കെ പറയേ വല്യ മരുഓന് പിന്നേപടല്ല പൊറത്താണ്
ഉം മന്തിയാണോ മോസ്റ്റ് ഫേവറേറ്റ്
കഴിക്കും മന്തി പല സാധനങ്ങളും കഴിക്കും നമ്മള് വല്യ ഇതിൽ പോയിട്ട്
ഉം ന്നാലും ങ്ങൾക്ക് എപ്പോഴും കഴിക്കണംന്ന് തോന്നണ ആ ഫുഡ് ഏതാ
ഇനിക്ക് അങ്ങനെ കഴിക്കടന്നൊന്ന ആയിട്ടുള്ള ഫുഡ്ൊന്നുല്ല എ
ആഹഹ ആഹ്
ന്റെ മോക്കും ഇഷ്ടന്റെ ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ട കല്യാണത്തിനൊക്ക പോയിട്ടുണ്ടെങ്കില് ബിരിയാണി മന്തി ഒന്നും കഴിക്കൂ ലോർക്ക് ഇഷ്ട കല്യാണത്തിലും സാമ്പാറും ചോറൊക്കെണ്ടല്ലോ ഭയങ്കര ഇഷ്ട
അയ്ശെരി ഞാൻ കല്യാണത്തിന് ബിരിയാണി കഴിക്കാനെ പോക അതൊരു വേറെ രസാ
ആഹ് കല്യാത്തിന്റെ ബിരിയാണി നല്ല രസാണല്ലോ
ഉം ഞാൻ അയിനായിട്ടാകെ പോക
ഇപ്പോഴ സമയം നമ്മള് നല്ല വിഷപ്പോള്ള സമയത്തൊക്കെ കഴിക്കണെങ്കില് നല്ല അടിപൊളിയേക്കാരം
അം
പിന്നെന്താ എന്തൊക്കെയണ്ട് പിന്നെ പഠിപ്പൊക്കെ എങ്ങനെയൊക്കെ പോണ് പഠിപ്പൊക്കെ
പഠിപ്പ എന്താപ്പ ഡിഗ്രി കഴിണ്ടന്ന് സ്റ്റക്കായിനൊക്കെുണ്ട് ഇഞ്ഞെന്തിനൻ തീരുമാനായിട്ടില്ല ഇല്ല ഇന്റെ ഡിഗ്രി ഇപ്പോ കഴിഞ്ഞപ്പോഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാ രണ്ട് മൂന്നാല് മാസായിട്ട്
ഇനിയിപ്പന്തെങ്കിലും കിട്ടണല്ലേ
ആഹ് കിട്ടണം കോഴ്സ് ഞാൻ നോക്കണില്ല
പൈസ് നോക്കണില്ല ഡിഗ്രി പഠിച്ചതോടെ എന്തെങ്കിലുമൊക്കെ ജോലിയന്നെ നോക്കാല്ലേ.
ആ ആ ഒന്നാമത് കോഴ്സുകൾ ഒക്കെ നല്ല ഫീ വരുന്നില്ലേ. അപ്പൊ അത് അഫോർഡബിൾ അല്ല
ഇൻ്റെ മോള് കോയ്സ് പഠിച്ചു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ.
ആ ആ
പഠിച്ചിട്ടിപ്പോൾ അവിടെ കേറി അവിടെന്നെ കേറി.
ആ
വെല്യ മോള്
ആഹ്
അവിടനെ കയറിട്ട് അവൾക്ക് ഇനി അവിടെ ജോലി കിട്ടിയിപ്പോ.
ആഹ് അത് ശെരി ആ അങ്ങനെ ഇനിക്കും കൊറെ ആൾക്കാര് ഇങ്ങനെ വിളിക്കണ്ട്.
അവള് ഡിഗ്രിയ ഒന്നും ചെയ്തിട്ടില്ല ഡിഗ്രിയൊന്നും ചെയ്യാതെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞേൻ്റെ ശേഷം അങ്ങോട്ട് കേറിയതാ. അതിക്ക് കേറി പഠിച്ച് അതിന്റെ എടേൽ ഓള് പൊറത്ത് ഓളെ ഹസ്ബൻഡിന്റെ അടുത്ത് പോയി വന്നു. ഓ ജോലി കേറി രണ്ടാ രണ്ടാമത്തെ മോളാ
ആ ഇനിക്കു അക്കൗണ്ടിങ്ങും ഡിജിറ്റൽ മാർക്കറ്റും ലോജിസ്റ്റിക്സിന്ന് ഒക്കെ വിളിച്ചിന്നു.
ആഹ് അതെ പിന്നെ ഓള് ഏഹ് രണ്ടാമത് ത്ത്മ്മള് പിന്നെ ത് പഠ്ച്ച് നീറ്റിക്കാെ എഴ്തീണ് ഇതൊക്കെ പഠ്ച്ച്ട്ട് പക്ഷെ കി ട്ടീലാ അപ്പ പിന്നെ ഓക്ക് പിന്നെ അയ്ന് പിന്നെ താല്പര്യണ്ടായീലാ കിട്ടാത്തപ്പ പിന്നെ ഇഞ്ഞ്പ്പയ്മക്ക് പോവാനാവൂലാർഞ്ഞാണ്ട് പിന്നെ അക്കൗണ്ടിങ്ങ്ട്ത്ത് ഇത് വാണെങ്കി വാണെങ്കി ഇഞ്ഞും പഠിക്കല്ലോ നീ
പഠിക്കാം ആഹ്
വിചാര്ച്ച് പിന്നെ അക്കൗണ്ടിങ് പഠിക്കട്ടെ എന്നാ ഒര് കൊല്ലം കൊണ്ടൊക്കെ ജോലി നേടല്ലോ ബാ ക്കി പിന്നെ തീ മാണെങ്കി ഓക്ക് നല്ല പൂത്യേനി ഈ ഡൊക്റ്റാവാന്
ആഹ്
ഓള് പഠിച്ചതാണങ്ങനെ ഒര് കൊല്ലം അങ്ങനെ പഠിച്ച് അത് കിട്ടീലാ
ആഹ് അത് സാ ഞ്ഞും ട്രൈ ചെയ്യാലോ
കുറവാണ് ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കണെ പിന്നെ ഹോസ്റ്റലൊക്കെ നിന്നാണ് ഓക്കാകെ ചടെ ച്ച് ആഹ് എല്ലാരും വിട്ട് ഹോസ്റ്റൽല് നിക്ക്ല്ലേ അങ്ങനെക്കെ പാടായാണ്ട് പിന്നെ
ഏഹ് ഞമ്മക്ക് ചെൽപ്പം ഫുഡ്ഡും ഇതൊന്നും പറ്റണംന്നൊന്നും ണ്ടാവൂലാ ഹോസ്റ്റൽല്
ഫുഡൊക്കെ നല്ല സൂപ്പറ് ഫുഡായ്നി
ആഹ് ആഹ്
ഞ നമ്മളില്ലാതെ നിക്കാൻ കഴിയ്ണില്ല ലാസ്റ്റ്ക്ക് ലാസ്റ്റ്ക്ക് ങ്ങനെ ആയപ്പൊ പഠിക്ക്ണ് ഒക്കെപ്പാടെ തലമണ്ടേല് കേറീട്ടേ എന്ത ക്കോര്‌ ആഹ് അതായ്ട്ട് ഓക്ക് പിന്നെ അവ്ടെ ന്ക്കാൻ കയ്യ്ണ്ല്ലാ പിന്നെ ഇവടെ നിന്ന് പഠിച്ച് വീട്ട് നിന്നെന്നെ ഓൺലൈനായിട്ടൊക്കെ പഠിച്ചു അവ്ട്ന്നും കിട്ട്യ പുസ്തകാെക്കെ വായിച്ചും എയ്തി കിട്ടീലാ നീറ്റൊക്കെ കിട്ടണെങ്കി അങ്ങനെ ഇങ്ങനെയാെന്നും കിട്ടൂലല്ലോ നല്ലൊം പഠിക്കന്നെ വാണം നീറ്റാെക്കെ കിട്ടെണെങ്കില്
അത് ശെരിയാ
ഒറക്കൊഴിഞ്ഞ് പഠിക്ക
ഊം
കിട്ട്ലാ പിന്നെ അക്കൗണ്ടിങ്ങ് പഠിച്ച് അത്ക്കെ അപ്പോത്ത്ന് കല്യാണും ശെര്യായ്ട്ടോ നീറ്റ് കയ്ഞ്ഞപ്പോത്ത് കല്യാണും ശെര്യായ്
ആഹ്
ആഹ് എക്സാമയ്ഞ്ഞപ്പത്ത് കല്യാണും ശെര്യായി നല്ല ബന്തൊക്കെ ആയപ്പോ പിന്നെ ഞമ്മള് പിന്നെ ഒയ് ഞ്ഞ് പോയി ഓല്ങ്ങട്ട് വിട് ഓല് വിട്ണ്ല്ല കൊയപ്പില്ല അല്ലാതെ
ആഹ് അത്ശെരി ഊം
ഞ്ഞോലെന്നെ പഠിപ്പിച്ച് അക്കൗണ്ടിങ്ങിന് കേറി ഞ്ഞ്പ്പോ ഇപ്പോ ഓളെ പുത്യാപ്പൾന്റെതിലെന്നെ എക്കൗണ്ടറായി ഓള് കേറി
ആഹ്
ബെട്ങ്ങനെ വർക്കും കാര്യങ്ങളും ഒക്കെ ഓന് മറ്റേ തിന്റെ വർക്കാണ് ഈ കല്യാണത്തിന്റെ അകൊ പാരഡൈസ് ണര്തണ്ട് അയ്ന്റെക്കാെര്താണ്
ഉം ഇങ്ങക്കും പിന്നെ നേരം പോവാൻ കുട്ടികൾണ്ടല്ലോ ലെ
ആഹ് കുട്ടികള് മൂന്നെണ്ണപടെണ്ട് മൂന്നാള്
ഉം ഓലെ പഠിപ്പിച്ചും ഒക്കെ അങ്ങനെ നേരം പോവോലോ
ആഹ് ചെർതിനെ പഠിപ്പിക്കും മറ്റാേല് പിന്നെ ഓലു ഇഷ്ടാത്തിന് പഠിക്കാനായ്ലേ എട്ടിലും ഒം പ ത്ത്ലെത്തീലെ അപ്പൊ ചെർതല്ലെ രണ്ടാം ക്ലാസില് മദ്റസ്ത്തും സ്കൂൾത്തൊക്കെങ്ങനെ ഒ ഒപ്പം കുത്തർന്ന് ട്ടെന്നെ പഠിപ്പിച്ചാെട്ക്കണം
ഊം ആയിക്കോട്ടെ അയ്ക്കോട്ടെ